ഹലോ
ഹലോ കേൾക്ക്‌ണില്ലേ..
ആഹ് കേക്ണ്ട് എന്തെയ്യ്ണ് ആഹ്‌ സുഖായിക്ക അതെ ന്റിം കുഴിഞ് കുളി കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക്പ്പൊന്ന് പൊറത്തേക്ക് പോണേ അപ്പൊ ഇഞ്ഞിപ്പ അപ് അപ്പത്തിനങ്ങട് കുളിക്കാ വിചാരിച്ചു കുളി കഴിഞ്ഞാ പിന്നെ അങ്ങനെട്ട് അല്ല ഇനിക്ക്ന്ന് അക്ഷയ പോണേ ആഹ്‌
കൊളിന്നും കഴിഞ്ഞിട്ടില്ല രാവില്ത്തെ ചായുടിഞ് പണി ഇവ്ടെരിക്ക ആഹ്‌ ചായുടിക്കെ കഴിഞ് ഇവിടെ ഇരിക്കാണ് പണിക്കെ കഴിഞ്ഞിക്ണ്
അതെ എന്താർരുന്നു ചായക്ക് സ്പെഷ്യല്
ചായക്ക്‌ന്ന് പുട്ടേര്ന്ന്
അതെ
പുട്ടും കറി യേര്ന്നു കടലക്കറി
ആഹ്‌ ആഹ്‌ പിന്നെ കുട്ടിയളൊക്കെള്ളരാ
ഓഹ്‌ ഉണ്ട് മൂന്നാൻണ്ട് പഠിക്കാന ഒരാള പത്താം ക്ലാസ് ആ ഒരാള പത്താം ക്ലാസ് ഒൻപത് രണ്ട് ലീവള്ള ആ ട്യൂഷന് പോവും രാവിലെ പോവും ഇപ്പൊന്ന് ലീവ് സ് സ്കൂൾ ലീവ്ള്ള അപ്പൊ രാവിലെ പോയിട്ട് പോ വന്ന് ആന്ന് ശനി തുകൊണ്ട് പിന്നെ ഇപ്പ വൈകീക്കണ് നേരത്തെ എണീക്കാനും അടുക്കളൊക്ക് പോകാനൊക്കെ വൈകീക്കണ്.
ആഹ് ആഹ് അ സ്കൂൾല്ലാത്ത ദിവസം പറയണ പോലെരു ഒരു എന്താ പറയാ അരിക്കം പണികളും എങ്ങനെ ഇത്
പിന്നെന്താ മീൻ കിട്ടിയാ?
ആ ഇന്നലെ രാത്രി ഈ ഏട്ട വാങ്ങിക്കൊടന്നണ്ടായിർന്നു അപ്പൊ ഇവിടെ അടുത്ത് പോയി കഴിഞ്ഞ കഴിഞ്ഞാല് അവിടെ ഇങ്ങനെ പെട്ടിടർച്ചല്ലേ അതിലങ്ങനെ മീൻ കൊണ്ടുവരും അപ്പൊ അങ്ങനെ കൊണ്ടുരും ഇപ്പൊ പിന്നെ ട്രോളിംഗ കാരണം ഇവിടൊക്കെ അങ്ങനെ മീനൊന്നും വരാറില്ല മറ്റേതെ രാവിലെ വന്നടന്നു.
ആഹ്
ഉം രണ്ടു ദിസം മുന്നേ ഞക്ക് മീൻ കഴിച്ചിട്ട് നല്ല പ്രശ്നംണ്ടായിട്ടോ വയറ വേദനൊക്കെണ്ടായി.
ആഹ് ഇപ്പനി മീനൊരു നല്ലതല്ലാ തോന്നണ്ട്. ഇപ്പ വിക്കണതും പുറത്തുന്ന് വാങ്ങണതേ ഇവിടന്ന് മീൻകാരൻ വരലേ ഇല്ല. ഇപ്പോളെങ്കിലൊക്കെ വരില്ലുള്ളൂ വരണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ മീനള്
അതെതെ ഞങ്ങള് ഇപ്പ ഫസ്റ്റ് ആ ട്രോളിംഗ് ഇപോ തുടങ്ങിയ ടൈമിലാന്ന കഴിഞ്ഞ ആഴ്ചേറ്റ ഫസ്റ്റ് എടുത്തമ്മക്ക് വയറുവേദനയും അതുപോലെ ഛർദിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ ഒക്കെ ഇട്ടു അത് കഴിഞ്ഞഞ് അന്ന് രാത്രി ആ മീൻ കൂട്ടിയിട്ട് ആ ഫസ്റ്റ് എന്താന്ന് അറിയണ്ടായിട്ടോ ഛർദിക്കണ്ട് മൂന്ന് മണിക്ക് തുടങ്ങി ചർ ഛർദിക്കല മറ്റേ പുലർച്ചെണീറ്റിട്ട് പിന്നെ രാവിലെണിച്ച ആകേ ക്ഷീണയി എന്നിട്ട് വേഗം കൊണ്ട് പോയി ട്രിപ്പ് ഒക്കെ ഇട്ട് കിടന്ന ന്നിട്ട് അന്നനെ ഡിസ്ചാർജ് ചെയ്തു എന്നിട്ട് ഞങ്ങള് ഇവിടെ വന്നിട്ട് രാത്രിയാവുമ്പോ ക്കണ്ട് നല്ല വയർ വേദന
അയ് ശെരി ഈ മീൻ കൂട്ടീട്ടവും പിന്നെ എങ്ങനെ മനസ്സിലായി കൂട്ടിയിട്ടാണെന്നുള്ളത്?
ഫുഡ് എന്തങ്കലും പറ്റാത്ത കഴിച്ചോക്ക ചോദോ ഇങ്ങന മീൻ കഴിച്ചു പറഞ്ഞപ്പോ ചിലപ്പോ അതിന്റെയകും. അല്ലാണ്ട് വേറെ പ്രശ്നൊന്നും കണില്ല ന്നാ പറഞ്ഞത് അപ്പ പിന്നെ ഫുഡിന്റെന്നെവും മീനല്ല ഞാന് ക
വിശ്വസിച്ച് കൂട്ടാനും പറ്റൂലപ്പോ. അതാണ് പേടി കുട്ടികക്കൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെ നല്ല വെലയാണ് നല്ല വെലേണ് ഉം കുറച്ചയാലും നല്ല വേല
ആഹ് നല്ല വേലണ്ട് പറ
പിന്നെ എത്രശത്തെ എന്നും ചിക്കൻ കൂട്ട എന്നും ചിക്കൻ കൂട്ടുമ്പോ മടുക്കൂലേ?
അജിക്കനെ നല്ല വില കൂടിയാണ് ഉരപ്പൊഴ ആ ആന്തേ മഴക്കാല ആകുമ്പങ്ങേനെ കൂ
ആ മഴണ്ടവിടെ?
ആ ഇന്നിപ്പോ നല്ല വെയിലാണ് ഇന്നല മിൻ
വിടെ കുറച്ച് ദിവസയിക്ക നല്ല മഴ ശരിക്ക് പെയ്തിട്ട് ഇന്നും ഇന്നലെയൊക്കെ വെയിലാ നല്ല വെയില
ആ മിനിഞാന്ന് നല്ല ഇടിമഴയായിരുന്നു രാത്രിവടെ കെടക്കാ പേടിയായിട്ട് ഇവിട ത്തൊക്കെ നല്ല മരങ്ങളുണ്ട്. മരങ്ങളൊക്കെ ഉണ്ടകുമ്പോ അങ്ങനെ നല്ല പേടിയാ ആ എനിക്ക് നല്ല പേടിയ കാരണം
ആഹ് അല്ല വീടിന്റെ അടുത്ത ആകുമ്പോള് പേടിയണേ കുറച്ച വീട്ടക്കെ ആകു മ്മള് ഇത്ര ഇതുണ്ടാവില്ല.
അടുത്തടുത്ത് മരങ്ങളണ്ട ഇനിപ്പ അത വീണാല് അതിന്റെ മുകളൊക്കെ തടഞ്ഞ നിക്കള്ളൂ ചിലപ്പോൾ പറയാ പറയാൻ പറ്റില്ല ഏത് സൈഡിക്കാ
ടുത്ത മരങ്ങളും അടുത്ത അടുത്ത് വീടുകളു ആണ് തൊട്ടടുത്തയിട്ട് വീട
ആഹ് അങ്ങനെ വിടെ പിന്നെ പാടത്തിന്റെ ഒരു എരിയണ കാരണം കാ റ്റൊക്കെ വീശുമ്പോ പാടത്ത്ന്ന് നേരെ ഇങ്ങടെ വന്ന് വീശാ ചെയ്യാ ഏ
കൃഷിയൊക്കെ ചെയ്ലണ്ടാ?
ആ ഇബടെ ആദ്യൊക്കെ ചെയ്തർുന്നു ഇപ്പങ്ങനെ ചെയ്യാറില്ല റ്റപ്പലൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആഹ് പിന്നെ ഈ മുത്തുകളൊക്കെ ല്ലേ മുത്തിന്റെ ഒരു ചെടിയുണ്ട് അതൊക്കെ വെക്കാറുണ്ട് അത് ഇബടെ തമിഴ്നാട്ടില് കുറച്ചാൾക്കാാര് ് കല്യാണം കഴിഞ്ഞ് പോയയാളുകളുണ്ട് അപ്പൊ അവരവിട തമിഴ്നാട്ട പെട്ടെന്ന് വരുമ്പോ കുറച്ച് വിത്തുകൾ കൊടന്നുണ്ടാർന്നു അത്ന്ച്ചെങ്കി മാല ഉണ്ടാക്കണ ാണ് ഗോതമ്പിന്റെ ചെടി പോലെ ഉണ്ടാവ എന്നിട്ട് അത് ആഹ് അത് ന്നിട്ട് ഈ മറ്റേ ഒരു വെള്ളം മു
പിന്നെ നെല്ല് കൊഴിയണ പോലെ കൊയ്യലാ?
കൊഴിയില്ല അത്ങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു നീളത്തില ഒരു കമ്പ് ആകമ്പിന്റെ മുകളിൽ ഇങ്ങനെ തുരുതുരാ ന്ന് ണ്ടാവാ ചെയ്യാ അത്ങ്ങനെ നമ്മള ഇങ്ങനെ പറച്ച് ചെടിയുത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ഒരു ഓട്ടണ്ടാവും ഒരു ഓട്ടയുടെ മു ൂയാണ് അതിന്റെ കമ്പിങ്ങെനെ പോരുന്നത് അത്ങ്ങ്ട്ട് വലിച്ചിടുത്ത് കഴിഞ്ഞാല് ശരിക്കൊരു മു ത്തിന്റെ ഒരു ഹോള്ക്കുടെ നോക്കണ പോലെണ്ടാവും ന്ന്ട്ടത് അത് നൂലി കൊർത്തിട്ട് മാല കെട്ടാൻ പറ്റും
ആഹ് അതെ
അങ്ങനത്തെ ഒരു ചെടിയൊക്കെണ്ട്
ആഹ്
ഉം പിന്നെ ചെണ്ടുമലിയുടെ കാലായിക്കഴിഞ്ഞ ചെണ്ടുമലി
ചെടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ വീട്ടില്?
ആ വിട്ടിൽ ഞാനിങ്ങനെ മണി പ്ലാന്റ് അതുപോലെ ഇലകളായിട്ടുള്ള
ഞാനും അങ്ങനെ തന്നെ ഉണ്ടാക്കല് പൂവ്ടുന്നത്ണ്ടാക്കൂല പൂവ്ടുന്ന ഇണ്ടാക്കുമ്പോ കൂടുതലും മഴ കൊണ്ടാല് ഫുള്ള് കേടു വരും അത് മഴയല്ല വെലിയല്ലാത്ത കോലത്തിലങ്ങനെ നിൽക്കണം
ആഹ് പൂവുള്ള സമയത്ത് കാണൊ ഒരു ഭംഗി ഉള്ളിയ്യ അല്ലാത്തപ്പോ ഒരുത്ണ്ടാവില്ല ഇങ്ങനെ പടർ
ചെടികള് ഒരു ഇതുണ്ടാവൂില്ല
ആഹ് അതെ ചീയും ചീയും പിന്നെ അത്ങ്ങനെ പടർന്ന് പന്തലിക്കൊള്ളു ചെയ്യാ എനിക്ക് അതൊന്നും ഇഷ്ടല്ല
ആഹ്
കാട് പിടിച്ച് കടക്കിണേ കാട്ടിലും നല്ലത് ഇങ്ങനെ നല്ല കൊറ്റിയായിട്ട് നല്ല വ്യത്തിയി യില് നിക്കണേണ് എനിക്കിഷ്ടം അവനങ്ങൻവാടിലാ ചെറിയ കുട്ടിയാണ്
ആഹ് അതെന്നേ ഉള്ളൂ ഒന്നന്ന ഉള്ളൂ ആ ശരി
ഉം കോഴിക്കെ വളർത്തണുണ്ടോ?
ഇല്ലല്ല കോഴി ആട് അങ്ങനത്തെ തൊന്നുംല്ല
അതെ
ഉം നങ്ങള് ചെയ്യണ്ടാ?
ഇവിടെല്ല അപ്പുറത്തെ വീട്ടിലൊക്കെണ്ട് കോഴി ഇവടെ മാമൻ ഒരു ആഹ് പ്പത്യേനെ നടക്ക്ണ്ട്
ആഹ് കോഴി വളത്താനൊ ക്കെ പൂതിയാണ്. അയിന്റെ പിന്നാലെ ങ്ങനെ ഓടണം. ഞമ്മള് എവിട്ക്കെങ്കിലും പൊറത്തൊക്കെ പോകുമ്പൊളും വിരുന്നോവ്മ്പളും പിന്നെ ഇവടെ നല്ല നായ്ക്കളെ ശല്യണ്ട് ഇവടെ ഞങ്ങളവടെ. മുയുവൻ സാപ്പിടു.
അതെ അവിടെ വീട്ടില് ഹസ്ബൻന്റെ വീട്ടില് ആടുണ്ടെ ഞങ്ങിങ്ങനെ എന്തേലൊക്കൊര് കല്യാണത്തിന് നമ്മുടെ ബന്ധുക്കാരെ വീട്ടിക്കൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോ അ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മള് ങ്ങനെ ഞങ്ങള് പോയാലും പിറ്റത്തെ സം രാവിലെ അവർക്ക് എന്തേലും തീറ്റ കൊടുക്കാണ്ടി വരണം വെള്ളം വെക്കാൻ വേണ്ടി വരണം അങ്ങനെയൊക്കെണ്ട് ആഹ് അതെ അതെ. പിന്നെ പോവാനൊന്നും അങ്ങനെ പോക്ണില്ലാന്ന് വിചാര്ച്ച് നിർബന്ധം പിടിക്ക്യെ ചെയ്യിക്ക്ണാള്കള് അങ്ങനൊക്കെയാണേ അപ്പവർക്കൊക്കെ പറ്റ്ണതാണ്. ഇപ്പ ചേച്ചിടെ കല്യാണ എൻഗേജ്‌മെന്റ് ആഹ് അതെയതെ. ഇപ്പൊ ചേച്ചിടെ കുട്ട്ര് ടെ എൻഗേജ്മെൻ്റ് ഇണ്ടായേ. അതിന് പോയപ്പ തന്നെ ഞങ്ങള് ചേച്ചിയുടെ കുട്ടിയല്ലേ അപ്പ പിന്നെ ഒരാഴ്ച മുന്നൊക്കെ ഞങ്ങള് പോയിണ്ടായി. അപ്പ ന്ന് ഏഹ് വൈകിട്ടാ പോയത് പിറ്റോസം രാവിലെ അമ്മേനെ ഏട്ടന്മാര് കൊടന്നാക്കാ ഇന്നട്ട് പിന്നെ ഉച്ചി ക്ക് അമ്മ ബസിന് ഇങ്ങട്ട് വെരാ. അങ്ങനെ ങ്ങനെയൊക്കെയായിർന്ന്.
ആഹ് ശരിയാ അതാണ് ഇങ്ങനെ മ് ഇതാവുമ്പള് ഓൽക്ക് തിന്നാൻ കൊടുക്കണ്ടേ എന്തെങ്കിലും
ആഹ് അതെ അതെ. അങ്ങനെ ഒരാഴ്ച അങ്ങടും ഇങ്ങടും വന്നിട്ട് ഇങ്ങനെ കളിക്ക്യായ്രുന്നു. എല്ലാരും കൂടി പോരും ചെയ്ത് അപ്പൊ അമ്മയ്ക്ക്യൊറ്റയ്ക്ക് അവിടെ നിക്കാനും പയ്യ.
ആഹ്
അങ്ങനെ. പിന്നെ ഒരു പട്ടിക്കുട്ടിയുണ്ട് വീട്ടില്
അഹ് ശരി.
അപ്പ അതിനിങ്ങെനെ കൊണ്ടവാറില്ല്യ.
ഓൽക്ക് എന്താ ങ്ങള് ഫുഡൊടുക്കല്?
അത്ങ്ങനെ ഈ ഈ അഹ് ഡോഗിന് കൊടുക്കണാ കൊർച്ച് ഫുഡ് ണ്ടല്ലോ, അത് വാ ആഹ് അത് കൊടുക്കും അതല്ലാണ്ട് ചോറ് കൊടുക്കും, പിന്നെ ബ്രെഡ്, പിന്നെ ചിക്കൻ ബിരിയാണി ഒക്കെ വാങ്ങാച്ചെങ്കില ത് അങ്ങനൊക്കൊ കൊടുക്കും. പച്ചമീൻ അങ്ങനൊന്നും കഴിക്കൂല്ല. അയ് നമ്മളെന്താ കഴിക്ക്ണേ ച്ചാ അങ്ങത്തേക്കന്നെ കൊടുക്കാറുള്ളൂ. ആഹ് ഇപ്പ നമ്മളത് കൊടുത്തില്ല ച്ചെങ്ക് കൊരച്ചിട്ട് വാങ്ങും ചെയ്യും. നമ്മള് പെട്ടെന്ന് രാവിലെ ക്കേ ധൃതീല് നമ്മള് എന്തേലൊക്കെ പണികൾടെ തെരക്കിലൊക്കാവുമ്പം നമ്മള് മറന്നഴിഞ്ഞാലേ അത് കൊറച്ച് തരാൻ വേണ്ടി പറയും.
ആഹ് ഇവിടെ ആദ്യ ഞാൻ പൂച്ചനൊക്കെ വളർത്തീര്ന്നു. ഇപ്പൊ വളർത്തല്ല. പൂച്ച മാന്തി അയ്ൻ്റേഷം പിന്നെ വൾത്തൽല്ല. കൊറവാ ആ ഇഞ്ചക്ഷൻ വെച്ച് ആ ആ ഇഞ്ചെക്ഷൻ വ ച്ന്റെ സ്റ്റോങ്ങോട് ഇപ്പ ഞാൻ വളർത്തേല്ല്യ.
അതെ ആഹ് അല്ലേ പിന്നെ ആഹു ഒരു പ്രാവശ്യൊക്കെ വെക്ക്യാണെങ്കി പിന്നിം കൊഴപ്പല്ല്യ. ഇത് അത്രയും തവണൊക്കെ ചെയ്യുമ്പഴേ അങ്ങനെ.
അങ്ങനൊക്കേണ്.
ഏഹ്. ടൈലറിങറിയോ?
എറങ്ങ്യ അറിം ഇവടെ മിഷീൻ ഇണ്ട് ഞമ്മക്ക് ഇള്ളതൊക്കെ ഇങ്ങനെ ഷെയ്പാക്ക കുട്ട അടിക്ക അങ്ങനെയല്ല പൊറത്ത്കൊന്നു അടിക്കലില്ല എല്ലല്ല കണ്ട് ങാണ്ട് പഠി ചാണ് എന്റെ ഫ്രണ്ടിന്റെ ഇതില ഇങ്ങനെ കണ്ട് ങാണ്ട് കല്യാണം കയ്ണ മുന്നെ പഠിച്ചതാ ഇപ്പൊ പിന്നെ ഇൻക്ക് തോന്ന്ണത് ഉപകാരായീന്ന് അവതാര അവക്കാ ഉം ഇല്ലല്ല അങ്ങനെ അടിക്കൊന്നുല്ല വെട്ട്ണ വഠിക്കണ അയ്ന് പൊർത്ത്ക്ക് പോണ ഇവിട്ത്ത ആൾക്ക് ഇഷ്ട ഇപ്പല്ല
ആഹ് ഓൺലൈനായിട്ടൊക്ക ഇണ്ടല്ലൊ അപ്പൊ
ആഹ് ഇപ്പ അങ്ങനക്കണ്ട്
അങ്ങനെ പഠിച്ചുോ അഞ്ഞൂ അഞൂറ് രൂപക്കൊള്ളി ആഹ് ഇൻക്ക് ഞാൻ ഓൺലൈനായിട്ട് പഠിച്ച് ന്നർഞ് ഞാൻ പർഞ്ഞ്
ആഹ് ശരി
ഉം അപ്പൊ ഞാനങ്ങനെ വീട്ട്ല് തയ്ക്കാറ്ണ്ട് ഏടത്ത്യമ്മടെ മീഷ്യണ്ടെ എനിക്ക് സ്വന്തായിട്ട് മിശീല്ല അവടെ ഏട്ട്ത്ത്യമക്ക്ണ്ട് അപ്പൊ അതില് എങ്ങനെ കുട്ടീക്ക് ഒരു മൂന്ന് വയസ്സൊക്കാവുമ്പൊ നമ്മളെ ഇങ്ങ്ടും പോവും ചീതാവ്ണില്ലല്ലൊ കുട്ടീനെ അങ്ങ് വാടിലും വിടില്ല അപ്പൊ ഒറങ്ങിയ ടൈമിലൊക്കെ എങ്ങന ഇരിക്കല്ലെ പിന്ന അങ്ങനെ ഓൺലൈനായിട്ട് പഠിക്കെ അതെ പ്പഞാ അങ്ങനൊര്തായപ്പൊ ഞാ ഇങ്ങനെ പഠിച്ചിണ്ടായിർന്ന് ആഹ് തൈയ്ക്കാനൊക്ക അറിയാട്ടൊ പിന്നെ നമ്മളയ്ന് മെനക്കെട്ടിരിക്കാറില്ല
ഉം പിന്നെ പൊർത്ത്ക്കൊക തൈച് കൊട് കൊട്ത്ത്ണ്ടെങ്കി നല്ല പൈസേണെ
ആഹ് പിന്നെ ഞാൻ ആഹ് അങ്ങനെ ചെയ്ദേഞ നല്ലകാര്യാണ്
ആഹ്
പക്ഷെ അയ്ന് ഇരിക്കാന്ള്ളൊര് ടൈമ് പ്പ കിട്ടലില്ല പ്പൊ ഞാപറ്ഞ്ഞിലെ ഓൺലൈന് ട്യൂഷ്ന് പോണ്ട് അയ് കാര്ണം ആഹ് അതെ അര ആഗ്രഹൊക്കണ്ട്ട്ടൊ ഇങ്ങനെ അടിച്ച് കൊടുക്കണം നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചിടണം അങ്ങനെ കൊറെ ആഗ്രഹങ്ങളൊക്കണ്ട് ആഹ് പിന്നെ മീഷ്യനാണെച്ച എടക്ക് എടക്ക് കംപ്ലയ്ന്റാ ആണെ നൂല്
ആഹ് അത് ഇവിട്ത്തൊം അങ്ങൻ തന്നെ പറയ ഞാൻ പുതിയതാണ് വാങ്ങിക്ക്ണതെ അത് എന്നും നൂല് പൊട്ടും അ അടിക്കും നൂൽപ്പൊട്ടും അടിക്കും നൂൽപ്പൊട്ടും അതന്നെ ഇൻക്ക് ഇപ്പം അയിമ്മെ ഇരിക്കാ തന്നെ മടി ചെല ടൈമില് അടിക്ക്ന്ന എടേക്കൂടെ നൂല് പൊട്ടും
ആഹ് അത് കാര്ണം ഇപ്പ ആകെ പ്രശ്നായത്
ആഹ് അതിപ്പം പുതിയതാണ് ഫസ്റ്റണ് വാങ്ങിക്ക്ണ്തന്നെ സെക്കനാന്റൊന്നുമല്ല
അതെ ഫ്രഷ്ന് വാങ്ങുമ്പൊ എത്രയാത്
എട്ട് ഹലോ ഹലോ ഇത് ഇൻക് നല്ലതാവും ഹലോ കട്ടായൊ പത്തിന്റേത